കേൾക്കാവോ
ആ
ആഹ എന്ത് വിശേഷം
നല്ലത്
ആഹ
എന്താണ അവിടെ മഴ മഴയാണോ വെയിലാണോ
ഇവിടെ രണ്ടും കൂടി മിക്സിഡ് ആണ്
ഉം ഇവിടെ നന്ന് മഴ പെയ്തിട്ടന്നെ നല്ല വേയ്ല
ആഹ ആണല്ലേ ഇവിടെ രാവിലെ മഴ ഉണ്ടായിന് ഒരു പത്തുമണി വരെക്കെ പിന്നെ ഇപ്പം ഉം കുറച്ച് വെയിലുണ്ട്
ഇവിടെ നല്ലാ നമ്മള് വെയില് കാലത്ത് ഇപ്പൊ മഴ ആയാ ഇങ്ങനെ വെയില് കിട്ടിയില്ല അങ്ങനത്തെ വെയില്
ആഹ കൊറച്ച് ദിവസം ഓ ക്കാനൊക്കെ ബുദ്ധിമുട്ടിണ്ടാവൂലേ
ല്ലെങ്കിലും ഈ ഭാഗത്തക്ക് അങ്ങനെ മഴ ഇതുവരെ അങ്ങനെ ഇപ്പ ഈ രണ്ടു ദിവസം ആ ശക്തി പോയ്തന്നള്ളൂ അല്ലാതെ കിണറിലൊക്കെ ഇപ്പ വെള്ളം ആവണേള്ളൂ
ആഹ ശരി ഇവിടെ നല്ല മായ കിട്ടീന്ന്
ഇവിടെ പിന്നെ കിണറിലൊന്ന് വെള്ള് ആയി വരുന്നേള്ളു ഇങ്ങനെ വെയില് ആണെങ്കിൽ കഴിഞ്ഞുണ്ടാവും
ഇവിട്ടോക ഈ മഴ ജൂണിന്റെ മുന്നേ വേനൽ മഴ ആയിട്ട് ആ മഴ കിട്ടിണ് നല്ല
അ അത് ഞങ്ങൾക്ക് കി ട്ടീല അത് തുടങ്ങീനി ഇവിടെ പക്ഷെ പെയ്തില്ല അ അങ്ങ മൂടി ഒരാഴ്ചയോലും അങ്ങനെ മൂടി നിക്കുവല്ലാതെ വെള്ളത്തിനൊക്കെ നമ്മൾ ബുദ്ധിമുട്ടീനാ ഏ ഏ പെരുന്നാക്കൊക്കെ വെള്ളമില്ലാഞ്ഞിട്ട് വിട്ടു പോയേന്
ആ ഇവിടെ നമ്മുക്കിവിടെ അങ്ങനെ വെള്ളത്തിന് ആർക്കും ബുദ്ധിമുട്ടില്ല
ഇവിടെ ഞങ്ങക്ക് ഞങ്ങള് കിണർത്തെ വെ ഞങ്ങള് പൈപ്പ് വെള്ളല്ലെ പിന്നെ ഒരു പുഴയ അങ്ങനൊരു സംഭവം ഇല്ല ഇവിടെ ഏടെയും തണുത്ത വെള്ളം കൊണ്ട് തന്നെയ ആണ് പക്ഷെ അതുവരെ അങ്ങനെ കുടുങ്ങിട്ടൊന്നുമില്ല നല്ല താ നല്ല ചൂടെനിയല്ലോ
ഉം സ്വന്തായിട്ട് കണർ ഇല്ലിയേ
ഇല്ല ഞങ്ങൾ തറവാട്ടിന്നാ തറവാട് തൊട്ട് അരിയത്ത് തന്നെയാണ്
ആ അയിന്ന് മോട്ടർ വെച്ച ആവൂല്ലേ നിങ്ങക്ക് പഞ്ചായത്തിന്റെ കീഴില് കിണറൊന്നും കിട്ടൂല്ല?
കിണർ ഒന്നുല്ല പക്ഷേ പൈപ്പ് പൈപ്പിൻറെ ഇത് വരുണ്ടെന്ന് പറഞ്ഞ് കണക്ഷനൊക്കെ ഇട്ട് ബ് പിന്നെ കണക്ഷൻ ഇട്ട പൈപ്പ് വരെ പൊട്ടി പോയിന് അത്രയും അല്ലാപിന്നെ ആ അതൊന്ന് അയിന്റെ ടാങ്കിന്റെ പണി കഴിഞ്ഞില്ല നിലവ് വന്നീല്ല
അ ഇവിടൊക്കെ നമ്മുക്കൊക്കെ വെള്ളം കിട്ടും
എ ഇവിടെപ്പം അതിന്റെ ടാങ്കിന്റെ പണിഞ്ഞും കഴിഞ്ഞില്ലാർഞ്ഞാണ്ട് ആ വെള്ളൊക്കെണ്ടെ നമ്മ അങ്ങന ബുദ്ധിമുട്ടുണ്ടാവില്ല ആ നനക്കാനായാലും ഇനി അലക്കാനും അഒക്കെ ആക്കെ എടുക്കാലോ ഇനീ കുടിക്കാന് അടുത്തില്ലെങ്കിലും
ആ അത് കുടിക്കണെങ്കില് എന്ത് ചെയ്യണെന്നറിയോ ഇപ്പം നാളെ നാളെ കുടി ക്കാനാണെങ്കില് ഇന്ന് എടുത്ത് വെക്കണം നമ്മള് വെള്ളം
അയി ഭയങ്കര അതാണ്ല്ലേ ബ്ലീച്ചിങ് പൗഡറിന്റെ മണം നല്ലോ ഉണ്ടാവൂലേ
ബ്ലീച്ചിംഗ് പൗഡറ് മണല്ല വെള്ള നിറമുല്ല വെള്ളം ആദ്യം ഫസ്റ്റിങ്ങ് വരുമ്പോ തന്നെ ഉണ്ടാവുക
എൻറെ വീട്ടിലൊക്കെ ഉണ്ട് ഇങ്ങ് ഡോല് എന്റെ വീട്ടിലൊക്കെ പിന്നെ നനക്കാനും ആ അതുപോലെ
ആ
ആ മണവുംണ്ടകും തോന്നുണു നല്ല നമ്മളെ കുളിക്കാനൊക്കെ നമ്മളെ മുടിക്കൊക്കെ കേടായിരെ
ആ മുടി കൊഴിഞ്ഞോണ്ടി
ആ അവിടൊക്കെ പിന്നെ നനക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ എടുക്കലുള്ളൂ
ആ ആ ആ എന്റെ ജേഷ്ഠത്തിന്റവിടൊക്കെ ആ വെള്ളം തന്നെ എന്നിട്ട് പലെ കുട്ടികൾടൊക്കെ മുടി കൊയ്യ
ആ അതാണ് പ്രശ്നം നമ്മള് സ്ഥിരായിട്ട് ഉപയോഗിക്കുമ്പഴേ പിന്നെ ഭക്ഷണൊക്കെ ആയോ?
ഓ ചോറ് കറിയൊക്കെ ആയി
ഉം
നിങ്ങളെന്താ ഉണ്ടാക്കിയേ?
പിന്നെ ചോറ് അയിന് ഇന്ന് ചിക്കൻ കറിയിയാണ് ചോറ് പിന്നെ മക്കള് ഒരാൾ കൊണ്ടുപോണ ആളാണ് അപ്പൊ ഓന് വേണ്ടി ചോറ് നേരത്ത ആവും
ആ അവിടെ രണ്ടാളും കൊണ്ടുപോവല്ലോ
പിന്നെ ഗവൺമെന്റ് ഉള്ളോല് ഓല് കൊണ്ടു പോകല്ലില്ല
ഇവിടെ ഗവൺ മാനേജ്മെന്റ് ആണ് ചോറുണ്ട് അവിടുത്തെ വാങ്ങൂല
ആ ഇപ്പത്തെ മക്കള സ്ഥിതി അതാണല്ലോ ഓൽക്ക് അവ്ട്ത്തെന്നും
ആ അത് ഓല്ക്ക് സൗകര്യം കൂടുന്തോറും ഓല്ക്കൊക്കെ മടിയാണ്
ഞമ്മളൊക്കെ പഠിച്ചന്നിലെ എന്തേനു അന്നത്തൊക്കെ ഭക്ഷണം എന്നാലും അയിന്റെറ രു ജിപ്പളും പിന്നെ പോയില്ല ഏ ചെറുപയറിന്റെ അല്ല അന്നൊക്കെ വെള്ളം പോലത്തെ കഞ്ഞി പോലത്തെക്കെ ഉണ്ടാവല്
അ അത് വറവും കൂടി ഇടൂലല്ലോ അച്ഛക്കെ കഴിച്ചിട്ട് ചൊറിക്ക് പാര്ല്ലേ
പിന്നെ മ്മള് ക്യൂ നിൽക്കലും ഓടി പായലും മണ്ടലും ക്കെ ഒരോർമ അന്നെയാണ്
അതിന് അന്നൊന്നും അങ്ങനെ ഭക്ഷണം
ഇല്ല ഞമ്മക്ക് അത് കിട്ട്ണ വല്യൊരു കിട്ടലാന്നി ഇപ്പ എന്താ സ്കൂളിലൊക്കെന്നെ എന്തു ഉഷാറ പാല് മുട്ട ക്ക്ണ്ടല്ലോ എന്നിട്ട്ത്താ വാങ്ങൂല അതൊക്കെ ഇപ്പത്തെ മോഡല്
ആ അതന്നെ ഓല്ക്ക് ഇതാണേ
മുട്ടണ്ടങ്കില് അയിന്റെ മഞ്ഞ പറ്റൂല വെള്ള പറ്റൂല അത് കിട്ടിയതും കണ്ടതും ഏറിട്ട്
ഇവിടൊക്കെ ദാ സ്കൂളില് പിന്നെ ഉപ്പേരിം കറിം മറ്റെ പിന്നെ ആ
ലും കൊണ്ടോവും രാവിലെ ഓന് ഞാൻ മോന് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് നാലും എങ്ങനെങ്കിലും ഒക്കെ ക് കട്ടണം ഉപ്പേരി ഞാൻ ടീച്ചർ അന്നെ പറയും കൊണ്ട് രണ്ട അവിടന്നെണ്ട് ഒരാള് കൊണ്ടുവന്നിണ്ടാവും മറ്റെ ആള് നോ ക്കിന്ന് അട്ടും ഇങ്ങട്ടും ഇതാവും പറഞ്ഞാലും കേക്കൂല
ആ അതന്നെ
ഇപ്പത്തെ മക്കക്ക് കിട്ടിയോൻ തിന്ന് കണ്ടിട്ടും കേ നമുക്ക് അ കൊടുത്തും കണ്ട തിന്ന് ഏറിട്ടുള്ള കൊഴപ്പാ അന്ന് നമ്മക്ക് കിട്ടാഞ്ഞിട്ട്ള്ളെ ആ ആൽഫാമ് ഇപ്പം ആ കിട്ട്ല്ലേ എന്തോ ഒരു ബർത്ത്ഡേ എന്തോന്ന് ഉണ്ടാവുമ്പത്തിനും അട് ഓർഡറ്യ്യും അങ്ങനെ
അത് അതിന് മാത്രം കുട്ടികള് മാറും ചെയ്തണ്ണ്ട്ടോ പ്പത്തെ കുട്ടിയക്കൊന്നും ഈ ബുദ്ധിമുട്ട് എന്താന്ന് അ
ഏ അറിയൂല അതാണല്ലേ ഇപ്പ ഈ മരണോം അതും ഇതൊക്കെ എന്തോര് ബുദ്ധിമുട്ട് അമ്മളോട് അമ്മള് എന്തോന്ന് വേണ്ടന്നട് പറയുമ്പോത്തിനും ഓൽക്കത് താങ്ങാനുള്ള ശേഷിയില്ല നിട്ട് അപ്പോത്തിനും വേഗം അതാണ് അമ്മള് ആ കണ്ടും കേട്ടും അവലോ അവരോട് ആ പറഞ്ഞും ഒക്കെ മനസ്സിലാക്കി കൊടുക്കണം നറിഞ്ഞണ്ടാ പഷേ നമ്മള് അറിച്ചൂല അമ്മള് അമ്മക്കേയാലും കിട്ടിയില്ല അവനി മ മക്കളെന്നങ്കിലും ഒന്ന് നല്ല പോലെ ആവട്ടെ വിയാരിച്ചാണ് ഒക്കെ ഓല് എന്താ പറയണെ വാങ്ങി കൊടുക്കും ചെയ്യും ആദ്യ ക്കെ ഇല്ലാന്ന് പറഞ്ഞാലും പിന്നെ എങ്ങനെങ്കിലും നമ്മള് നേരാക്കി കൊടുക്കും പഷേ അത് ഓല് മൊതലെട് ക്കും ചെയ്യും ആ ഞമ്മള് ഇനി ഇല്ലന്ന് പറഞാലും നമ്മളോട് കിട്ടുംന്നുള്ള ഒരു തോൽക്ക്‌ണ്ട് ന്നിട്ടാ ഓല് എങ്ങനെങ്കിലും ചോയിച്ചും പറഞ്ഞും ഇവ്ടൊക്കെ ടൂ ടൂറ്ന് പോവാൻ അതെ എല്ലാ കൊല്ലം പോവും ഈ കൊല്ലം പോകുമ്പം പറയും പിന്നെ അടുത്ത കൊല്ലം പോവൂലമ്മ ഈ കൊല്ലം എന്നിട്ട് അടുത്തല്ലാവകുമ്പോ ഓൻ പിന്നേം സോപ്പിടും അതാ ഓന്റെ എല്ലാ കൊല്ലും പോവും ടൂറിനൊക്കെ എത്ര പൈസ ഞ്ഞി എത്ര അവ്ടെ പേര് കൊടുത്തിട്ടാണ് ഇബടെ വന്ന് പറയാ
ആഹ്
ക്ക്റിയാം അയ് എങ്ങനെങ്കിലും നമ്മളെന്ന് കയിച്ചിലാക്കാം എടുക്കാ പിന്നെ ഓന് പിന്നെ എല്ലാ കൊല്ലം ദഫിന് കൂടുന്നതിനോട് ആ പൈസ ഉണ്ടാവും ഓന-
ആഹ ആഹ
ആയിരത്തി അഞ്ഞൂറ് ണ്ടാവും പിന്നെ അതിന്റെ ബാക്കി കൂട്ടിയാ മതിയല്ലോ അപ്പൊ നമ്മള് സമ്മയിക്കുന്നുള്ളവന് അറിയാം.
ആഹ്
അങ്ങനെ ഇവിടെ എല്ലാ കൊല്ലും പോവും ടൂർ. ഇപ്പൊ റ്റൂർ ന ഏഹ് ഇപ്പം ടൂറ്ന്ന് പറഞ്ഞാൽ രണ്ടായിരം മൂവായിരം ഒക്കെ ആണല്ലോ വില വര. ആദ്യത്തെ ഒന്നും മാതിരിയല്ലല്ലോ? പിന്നെ അങ്ങനെ പറഞ്ഞാണ്ട് എങ്ങനെങ്കിലും എല്ലാ കൊല്ലം പറയും അടുത്തോല്ലം പോവൂല്ല അമ്മ അടുത്തെല്ലാം പോവൂല്ല. പക്ഷേ ഓന് എങ്ങനെങ്കിലും, ആണ് ഇനി ഓൽക്ക അറിയാ ഞമ്മള എങ്ങനെങ്കിലും അത് ആക്കി കൊടുക്കും. ഇപ്പത്തെ മക്കള കാര്യ
ഏ അതന്നെയ ഇവിടെക്കെ അങ്ങനെ തന്നെയ ഇവിടെ ദാ സ്കൂളിൽ ഇങ്ങട്ട് വരാ ഓൽക്ക്ത് വാങ്ങീണുമ്മാ ഇവൽക്കത് വാങ്ങീണുമ്മാ -
ആ അതന്നെ കിട്ടണം വേറെ ഏതോരു - കുട്ടിന്റെ കണ്ടുണ്ടെങ്കിൽ അതും ഒന്ന് ചോദിക്കും ഇനിയിപ്പോ തിന്നാനായാ ലുള്ളത് തിന്നോളിന്ന് പറഞ്ഞ അത് വേണ്ട അപ്പോത്തും പീടിയേക്ക് പോയി വേണ്ടിയപ്പച്ചി പൈസ കൊടുത്ത്-
ആഹ ഞമ്മള് ഞമ്മള് വരെ ഞങ്ങളൊക്കെ കുട്ടികാലത്ത് ഇങ്ങനെ നു
ആ ഞാനിപ്പ ഇന്ന് ഇന്നിപ്പരോടോ ഒന്ന് പറഞ്ഞീ ഞാനത് അത് എന്തോന്ന് നമ്മൾ കാര്യം മനസ്സിലാക്കാൻ ഓല്ക്ക് വിശ്വാസല്ല.. ഓലത് കാണ്ണില്ല സാഹചര്യോ അന്നും ഓലി കാണില്ല ങ്ങോട്ട് ഓലി ചിർച്ച
ഉഹ
ക്കൊക്കെ തമാശെ നമ്മളെന്തോ ഒരു കാര്യം പറയുമ്പോ-
ഏലെ ഓക്ക് ഒരൂസിട്ട ഡ്രസ്സ് പിറ്റേന്ന് പറ്റൂല പിന്നെ വേറെ മോഡല് വേണം. അപ്പൊ ഞാൻ പറയും ഞങ്ങളൊക്കെ ഇന്റെക്കൊ ചെറുപ്പം - റുപ്പത്തില് ഞാനീ ഒരു ഡ്രസ്സ് തന്നെുമ്പോ ബുധനാഴ്ച്ച കളർ ഡ്രസ് ആകുമ്പോ ത് മനസ് ഇങ്ങനെ വേദ- ബജാറാ അന്നും ആ ഡ്രസ്സ് ഇടണല്ലോന്നുള്ളേ.. അത് പറയുമ്പോലെോര് റയും ങ്ങള് ഒരു ഡ്രസ്സ് ഇട്ടാട്ട-
ഉം ഞമ്മളൊക്കെ ഒരു ചെറിയരുന്നാക്ക് വാങ്ങീണ്ട് പിന്നെ വല്യ യരുന്നാക്ക്- ക്കൊന്നും അന്നൊന്നും വാങ്ങൂലേയ്ൻ പെരുന്നാൾക്ക് ന്നെ കിട്ടിയെങ്കില ആയി ഏ അങ്ങനത്തെ ഇപ്പം വല്യ രുന്നാക്ക് ഡ്രസ്സ് എടുക്കണ്ടാന്നൊന്നന്ന് പറയാനെ ന്നെ വെയ്യ.
ആഹ്
ട്ടണം ഇനി എത്രതായാലും ഇപ്പ ഒന്നും അങ്ങനെ സ്കൂളിൽ പോകുമ്പോ അങ്ങന ഒന്നും കളർ ഇടൂല അത് വെറ് അള്മാറെ മട ക്കാണ് ന്നാലോ ഒന്ന് പറഞ്ഞാ ഓല്ക്ക് മനസ്സിലാവോ അല്ല ഉം കൊറെേക്കട് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ആക്കി അങ്ങനെ സോപ്പിലായിട്ട് മയങ്ങും അത്രയെ ഉള്ളു.
ഓലക്കെ മയക്കി മനസ്സിലാക്കി കൊണ്ടരാണ്ട് കഴിയണന്ന്. എന്നാ ഇത്ങ്ങനെ കുഴപ്പല്ല
ഇവിടോക്കെ പിന്നെ അങ്ങനെ ഞാൻ ജീച്ച ആ ഞാൻ എന്റെ മോന്- എന്റെ മോനോട് പിന്നെ ഓന് കുഴപ്പില്ല എന്റെ മോളാണ് നെ ചെറുതാണ് ആട്ട് പറ- ഞാ തിരൂല മോന് പിന്നെ ഇഞ് വല്യ രുന്നാക്ക് ഇഞ് എടുത്താലും. അല്ല ചെറൊരു ന്നാക്ക് എട്ത്താലും ഓനോട്‌ ഞ്ഞി പാന്റ് വാങ്ങാണ്ട ഒരു ഷർട്ട് വാങ്ങി പറഞ്ഞാ അവനൻ മനസ്സിലാകും.
ഇത് മറ്റോള് വാങ്ങീണ് അങ്ങനെ ആക്കീനന്ന്റിഞ്ഞാണ്ട്. അങ്ങനെയാണ് ഇപ്പത്തെ കാലം പറഞ്ഞീട്ട് കാര്യല്ല. ആ ബുദ്ധിമുട്ട് അറിയാത്ത കൊയ
അറിയാത്ത മ്മളമ്മളങ്ങല്ലേ നമ്മളെ പോലെ പോറ്റി വളർത്തുന്നതിന്റെ പ്രശ്നാണ് ഒന്നാമതി വരുന്നത് കാരണം നമ്മള് ചെറുപ്പത്തില് ബുദ്ധിമുട്ട് ആദ്യം കണ്ടായിട്ട് വാപാര ബുദ്ധിമുട്ടൊന്നും അറിയിച്ചു
ഉം പിന്നെന്ന് വെച്ചാല് ഇത് റീൽസും അതും ഫോണും അതും ഞമ്മളെ കാലത്തൊന്നും അത് കാണാനുംല്ല ഇനി വേറള്ളവരുടെ ഈ അത് ഇതൊന്നും നമ്മള് കാണും ഇല്ലേന്ന് ഇത് വേറ ലോലത് കണ്ട് കണ്ടാണ് അത് വേണം ഇപ്പ എങ്ങനെയാണ് ഇപ്പൊ ഇതാണ് ട്രെൻഡ്